ഹലോ ആഹ് എന്തൊക്കെണ്ട് വർത്താനം
എന്താ നല്ല വർത്താനം സുഖം തന്നെ
ആഹ
എന്താ അന്റെ വർത്താനൊക്കെ
സുഖമായിട്ട് പോണു
ഉ എന്താ പണി ചായ കുടിച്ചോ
ആഹ ചായ കുടിച്ച് ഇവിടെ അങ്ങനെ ഇരിക്കുവ
ആ ശരി പിന്നെ കുട്ടികളൊക്കെ എവിടെ
കുട്ടികൾ ഇത് അവിടെണ്ട് ഒരാൾ ഇവിടെണ്ട് ഒരാള് കളിക്കാൻ പോയണ്
ആഹ ആ
ഉം
എന്താ പിന്നെ കിച്ചെണ് അടുക്കളയിലൊന്നും കേറിയില്ലേ
ആഹ് കിച്ചനില് ആ് കിച്ചണിലന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണ പണിയനു
ആ അത് ശരി ആ എന്തേ ത് സ്പെഷ്യൽ വെറുതെ ഉണ്ടാക്കിയതാ
ആഹ് വെറുതെ അങ്ങനെ ഇരുന്നപ്പൊ ഒരു പൂതി
ആഹ
അപ്പ ഉണ്ടാക്കിയതാ
അ ശരി
കുറെ ആയിന് ഇത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കൻ ഇങ്ങനെ കെടുത്തണം പക്ഷെ ഇതുവരെ ടൈം ഒക്കെ ഇങ്ങനെ നോക്കിട്ടില്ലേനപ്പ ഒന്നിപ്പോ എല്ലാരും ഉണ്ടായപ്പൊത്തന്നെ ആഹ ആഹ
എന്നട്ട് ചിക്കന് ഒക്ക ഒപ്പായിട്ട് വെച്ചേക്ക അത ചിക്കനട്ട് ചിക്കൻ കടായി കറി ബിരിയാണി അങ്ങനെ
അല്ല ബിരിയാണി ആക്കിയാണ് വെച്ചക്കാണ് ബിരിയാണി ആക്കിയത് അതൊരു പെട്ടെന്ന് ആവണ പണിയല്ല
ആഹ് ആ പിന്നെ ഓരോരുത്തരും ഒരോ പോലെല്ലേ അങ്ങനെ
ആഹ ആഹ ഞാന് സവോള റ്റ അട്പ്പത്തെന്നാ ണ്ടാക്കല് ചെമ്പട്ടിയില ഒക്കെണ്ട്.
അത് വേറെ ടേസ്റ്റെന്നെണ് കുക്കർല് വെക്ക്ണൻ അത് വേറെ കുക്കർല് വേറെ.
കുക്ക ആ കുക്കർല് പിന്നെ വെക്കുമ്പ ഞമ്മൾതൊന്നായ്ട്ടൊരെ ഒര്തല്ലേക്കാരം. മസാലിം ചോറും ഒന്നിച്ചണ്ട വര പിന്നാ അ അപ്പ മക്കള്. ക്കത് ചെൽപ്പം മസാല ഇഷ്ടപ്പെട്ടിന്ന് വര്ല എരുഏ എരു എരിവ് പറ്റ ചപ്പോ. ഉപയോഗിക്കൊള്ളൂ അപ്പോന്. അപ്പ ഞാങ്ങള് ങ്ങനെ വെ സപ്പറേറ്റ് സപ്പറേറ്റ് ആയിക്കണ ണ്ടാക്കലേ.
അത് ശയ് ഉം. ന്നട് ചമ്പട്ടില്ണ്ടാക്കേ.
ആഹ് ആഹ് ചെമ്പട്ടില്ണ്ടാക് ഞാന് സവാള വഴറ്റിട്ട് അയ്ക് ത എന്താ മൽ ഉപ്പുട്ടാണ് സവോള വഴ ട്ടൈക്ക് പട്ട ഗ്രൂ ഗ്രാമ്പു അങ്ങൻത്തതൊക്കെ. പൊടിച്ചത് കൂട്ടും തക്കാളി കൂട്ടും. ന്നട്ട് പിന്നെ ചിക്കന് പൊര്ച്ചണ്ടാ ഞാകൂട്ടല്. പൊര്ച്ച് വെച്ചാലത് പ്രത്യേക ടേസ്റ്റാണ്.
അ ശരി അല്ലാതെ മറ്റേ.
മറ്റേ മു ഏ എ അങ്ങനെട്ട് വെക്കുല അങ്ങനെട്ട് വെച്ചാ ചിക്കൻ ഒന്നായിട്ട് ഒടഞ്ഞ്. ഒര് ത് കിട്ടൂല അപ്പ മക്കള് പറയും വടെ. പൊര്ച്ചെച്ചാ മതിമ്മാ അതാണ് രസംന്നൊക്കെ പറയും. അ ഞാൻ പൊരിച്ച വെക്കാറ് ആഹ് അപ്പ ഞാനാദിക്ക് മ സാല കൂട്ട് റെഡ്യാക്കും മൊളക് പൊടി മഞ്ഞപൊടി. പിന്നെ കൊർച്ച് മല്ലിപ്പൊടി ഞാ വല്ലാതെ ഉപയോഗിക്കാറില്ല. കൊർഞ്ഞ രീതില് ഉപയോഗിക്കാറുള്ളൂ അത് കഴിഞ്ട്ട് അ. അതൊക്കെ കൂട്ടിട്ട് പിന്നെ അയ്ക്ക്ല്ല ഗരം ഗരമസാലെ ചിക്കം മസാലെ ബിരിയാണി മസ സാലിം എല്ലാം കൂടെ കൂ ട്ട് പിന്നതും ഐ ഐക് കരിവേപ്പിലി ഇട്ട്ട്ട് ഒന്ന് ആ പച്ചമണ്ണം മാറുന്ന് എള ക്കി കൊടുക്കും പിന്നെ കൊർച്ച് വിനാഗിരി. വിനാഗിരി കൊർച്ചൊരു തൈര് ഒരു പുളിപ്പു മാത്രം.
ആഹ് അപ്പ ചെർനാരങ്ങൻ്റെ നീര് അതൊയ്ച്ചുലേ.
അത് അല്ല ഏ അത് ഇത് ഉപയോഗിക്കണ വിനാ
ആഹ് തൈരും വിനാഗിരിയും കൂടുന്നോണ്ട് അ ഉപയോഗിക്കൽണ്ടാവില്ല ലേ.
ആഹ് ആഹ് അതെ അയ്ൻ്റാവശ്യല്ല അ അപ്പ പുളി കൂടുള്ളൂ.
അശരി ആഹ് ഒക്കപ്പാട ആവുമ്പൊ പുളികൂടു ഒക്ക പുളില്ല സാധനങ്ങളല്ലേ.
ഉം ഉം അപ്പൊ വീരെ ഞങ്ങ അത് മാത്രം ഉപയോഗിക്കോളും പിന്നയ്ക്ക് പിന്നെ ഇ വേവിച്ചച്ച ചിക്കനിടും.
ആഹ്.
ന്നട്ട് പിന്നെ.
അ അപ്പ പിന്നെ എളുപ്പാണ് ഈ പൊര് ആദ്യം തന്നെ പൊര്ച്ചെടുക്കണോണ്ട് നല്ല പെട്ടെന്ന് എളു പ്പണ്ട്ലേ വേ വേ തായികിട്ടാന് പെട്ടെന്ന്. ആഹ് മ് മുക്കാല് വേവും അയ്ല് കട്ന്ന് ആയീണ്ടാവ്വല്ലോ.
ആഹ് ആഹ് പിന്നെ ഞമ്മക്ക് ബാക്കിള്ള ദമ്മ്ടുബല്ലാ വേവ് മാത്രം മതി പിന്നെ നമ്മള് വേവിക്കണ്ടാവശ്യല്ല. പിന്നെ ആന്ന് ആ ചിക്കനയ്ക് ട്ടാണ്ട് മേലെ ചപ്പ്ൻ്റലിം പിന്നെ കൊർച്ച് ഗരമസ സാലിം കൂട്യൊന്ന് വിതറിട്ടൊന്ന് എളക്കിക്കാണ്. മൂടി വെക്കും പിന്നെ ഞമ്മള് അരിക്ക് വെള്ളം വെക്കും അരിക്ക് വെള്ളം വെക്കുമ്പ വെള്ളത്തിലെന്നെ ഊ ഉ പ്പ ആഹ് ഊറ്റു ഊറ്റും. ഊറ്റെലാണ് അയ്ക്ക്ന്നെ പട്ടെം ഏലക്കായും ഗ്രാമ്പും ഒക്കെട്ടാണ്ട്. വെള്ള ഊറ്റി എട്ക്കു. കേരറ്റ് വേവിച്ചിടും പെൽപ്പ കേരറ്റ് ഞന് ദമ്മ്ട്ണ ടൈമില് ചോ ചൂറിന്റെ മേലെങ്ങനെ അങ്ങനെട്ടൊട്ക്കും പെൽപ്പയാ വ വെള്ളത്ത്ക്ക്ടും. ന്നട് പിന്നവ് ഊറ്റ്യേൻ്റേശ അതൊരു പകുതി വേവ്‌ല് ഊറ്റിയക്കുള്ളൂ ചോറ് ന്നട്ട് പിന്നെ ഒരെയുവ ശതമാനം വേവ് അത് പിന്നെന്നെ അത് എതാണ് ഉച്ച ശേഷം ബാക്കിമ്മൂ ക പോ അതെ അതെ
ആഹ്
പിന്നെ കൊറെേ വേ വ വേറിയാലും രസം കിട്ടൂലല്ലോ
ആഹ് അതന്നെ പിന്നെ അപ്പൊ ഇത് നേരയി ചറിയ കോ അതോ
ആഹ് കോ കോയിൻ ആഹ് കോയിന്റെ അതിക്ക് നേരെ ഇ വ വായലല്ലേ
ആഹ്
വായൽ വാട്ടിക്കാണ്ട് വെക്കും അത് വാട്ടി വെച്ച പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് ഒരു ചോയ ആഹ് വയലിന്റെ ടേസ്റ്റി ഒക്കെ പാട് വരുമ്പോ
ആഹ് ആഹ് അത് നമ്മള് ഈ പൊതിച്ചോറ് ഉണ്ടാക്കുകവാണെങ്കിലും പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അങ്ങനെ വായന്റെലേല് ആഹ്
ട്ടും പിന്നെ അത് കൂടെ പിന്നെ ചോറിട്ടിട്ട് പിന്നെ മേലെ ഞാൻ ഉള്ളി അണ്ടിയും മുന്തിരിയും കൂടെ ഒന്ന് വ വാറ്റിയെടുക്കും അത ഇടും വേ പിന്നെ ഗരം മസാല ഈ നമ്മള് പൊടിക്കല്ലോ പട്ട ഗ്രാപൂ ഞാൻ പീടിയൊക്കെന്ന് വാങ്ങണ ഞാൻ കടയിൽന്ന് വാങ്ങണ ഗരമസാല ഉപയോഗിക്കാറില്ല
ആഹ് അത് ഞാൻ വല്ലാതത് ഉപയോഗിക്കാറില്ല അതത് ചൊയ ആഹ് ആഹ് ഞാന് എന്തൊക്ക പട്ടയും ഗ്രാമ്പും ഏല കായം കൂടെ കൂട്ടിപൊടിക്കും എനിക്കറ എ ആഹ് പക്ഷെ ടേസ്റ്റ് ആണ്ട് കു ഏറൂല ഇട്ടാലും തന്നെ നമുക്ക് പറ്റിയൊരു പാകത്തെ ടേസ്റ്റിലിങ്ങനെ കിട്ടും
അത് ശരി ആഹ് മറ്റത് അത് ഏറിയ ഒരു രസം ഉണ്ടാവൂല ഗരം മസ സാല ഏറിയ പിന്നെ അത്രക്ക് ആഹ് ചോറ് അത്ര രസം കിട്ടൂല
ആഹ് ആഹ്
പിന്നെ വ ഇത് വായന്റെലൊക്കെ വെച്ചാട്ടെ ഞങ്ങളിന്ന് അതേമാതിരി ഒരു പൊതിച്ചോറ്ണ്ടാക്കി നോക്കീന് അപ്പോ അത് ആഹ് അതാകുമ്പോ പിന്നെ എല്ലതും പൊതിഞ്ഞ് അല്ല ആഹ് വായന്റെലയിൽ പൊതിഞ്ഞ് വെച്ചാൽ തന്നെ പ്രത്യേക ടേസ്റ്റ് ആണല്ലോ
അപ്പൊ ആഹ് ഒരു
അതൊര് കൊറച്ച് നമ്മള് കഴി കഴിക്ക്ണേന്റെ മുമ്പ് മുമ്പ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഒരര മണിക്കൂർ മുമ്പ് തന്നെ നമ്മള് അത് പൊതിഞ്ഞു വെക്കണം അപ്പളാണ് അയ്‌ന്റെ ടേസ്റ്റ്
അതൊരു പതിനൊന്ന് പന്ത്രണ്ടണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആയപ്പോൾ കൊറച്ചു ചോറും കാര്യങ്ങളും എല്ലാ സാധനവും ആയീന്നു അപ്പോ പിന്നെ അപ്പാക്കി വെച്ചീനു ഉച്ചക്കല്ലേ കഴിക്കുന്നുള്ളൂ അത് വരെ ആക്കി വെച്ച് അപ്പൊ അതിന്റെ ഉള്ളിൽ കിടന്ന് ആഹ് സാധാ ഉണ്ടാക്കണ സാധനാന്ന് പറഞ്ഞിട്ട് കാര്യല്ല പക്ഷെ ആഹ് വായന്റെലെ കിടന്നാണ്ട് വാട്ട്യ വായന്റെലെന്റെ ആഹ് ഒരു ടേസ്റ്റും മണും കിട്ടുമ്പോ അതൊരു പ്രത്യേക രസമാണ്
ആഹ് ആഹ്
എല്ലാം കൂട്ടിക്കാണ്ട് എല്ലതും കൊറച്ചീചെ എല്ലതും ഇട്ട്
ആഹ് അതെ അതെ അങ്ങനെയാണ് പക്ഷെ നമ്മൾ അത് പ്രത്യേക ടേസ്റ്റ് നമ്മള് സാധാ ഉണ്ടാക്കണേന്റെ പോലെയല്ല
ആഹ് അതല്ല
അതൊരു പ്രത്യേക ടേസ്റ്റ്
അതയ്ല് പൊതിഞ്ഞു വരുമ്പോ ആഹ് ഒരു ഇത് കിട്ടാണേ ഒരു രസം
ആഹ് ആഹ്
ഇപ്പൊ പിന്നൊക്ക ഇണ്ടാക്കാൻ എല്ലാവർക്കും മടിയാണ് സാധാരണ ക്കെ വാങ്ങലാണല്ലോ ക്കെ ഏഹ് എല്ലാർക്കും വാങ്ങലാണല്ലോ ഇത് എളുപ്പ പ്പണി നോക്കി പണി ആഹ് എല്ലാരും വാങ്ങിച്ചപ്പോ
എല്ലാരും വാങ്ങാറാണ് ആഹ് ആഹ് എല്ലാരും വാങ്ങാറാ പക്ഷെ ഞങ്ങള് ഇവിടെ വെ അധികം വാങ്ങാറില്ല ഞങ്ങള് അധികോം കുക്ക് ചെയ്താണ്ടന്നെ ഉപയോഗിക്കാറ് ക്ഷെ നമ്മക്ക് ഹെൽത്തി അത് നമ്മക്ക് ഹെൽത്തി അതാണ് ഹെൽത്തിയായ ഫുഡ് ശരിക്കും നമ്മള് ഉണ്ടാക്കണതാണ്
ഇപ്പൊ അധികം ആളുകളും മനസ്സില് വിചാരിക്കുമ്പോള് ഫുഡ് ഉള്ളിലാണ് അകത്തെത്താണ് ഇപ്പ അങ്ങനെയാണല്ലോ ഉം പക്ഷെ അമ്മളതും ഓൽതും
നമ്മൾ ആഹ് അതിന് ഓര് രസ രസം കൂടാനും വേണ്ടിയിട്ട് അജ്നാമോട്ടോ കാര്യങ്ങളൊക്കെ ഉപയോഗി ക്കണ് ണ്ട് ഞമ്മള് പിന്നെ അതൊന്നും ഉപയോഗിക്കണില്ലല്ലോ നമ്മള് സാധാ
നമ്മള് ആഹ് ആഹ് അപ്പൊ അതിനുള്ളതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമ്മളത് ഉണ്ടാവുള്ളൂ അതാണ് അല്ലാ തെ അത് ആ ഒരു ടേസ്റ്റും ആ ഒരു മണോം ഓൽത് അതൊരു പ്രത്യേക മണാണ് ഓൽത് ആ സാധനങ്ങളൊക്കെ കൂട്ടിണ്ടാക്കും
അതെ അതെ നമ്മള് ഉണ്ടാക്കുന്നതും ഓലുണ്ടാക്കുന്നതും വ്യത്യാസണ്ടാവാൻ കാരണം ഇപ്പൊ അതാണ് ക്ഷേ അജിനോ മോട്ടോ കൂട്ടും നമ്മള് പിന്നെ അതൊന്നും കൂട്ടൂല നമ്മള് നോർമലി ചോറ് കഴിക്കും എന്നാലും നമ്മൾടെ അത്യാവശ്യത്തിനു ടേസ്റ്റ് ഉണ്ടാവും ചെയ്യും
ടേസ്റ്റ് ഉണ്ടാവും ആഹ് അപ്പൊ ഇപ്പത്തെ സമയത്തൊക്കെ ബിരിയാണി തിന്നാല് വെള്ളം കുടി
വെള്ളം കുടിക്കേണ്ടി വരും ആഹ് ആഹ് അതിപ്പോ മക്കളോട് ഓര് പൂതി പറഞ്ഞതല്ലേ അപ്പൊ പിന്നെ അതങ്ങ് സാധിച്ചു കൊടുക്കാന്ന് കരുതി
അല്ല ഒരു നേരോക്ക കഴിക്കാണെ ഉള്ളു പിന്നെ വെള്ളം കുടിച്ച് കുടിച്ചു ഒര്
ആഹ് ഒർക്ക് അല്ലേലും ഇങ്ങനെയൊക്കെ എടക്കെക്കെ ഒരോ പൂതിയാണ് ചെലപ്പോ മന്തിയക്കാരം ചെലപ്പോ നെയ്ച്ചോറും ചിക്കൻ കറിയക്കാര അല്ലെങ്കി കടായി ചിക്കൻ കടായി നെയ്ച്ചോറ് അങ്ങനെ ക്കൊരോ പൂതിയോ
ഉം വെക്കേഷനൊക്കെ ആവുമ്പോ ഉണ്ടാക്കി കൊടുക്കാലോ അപ്പൊ അതായാലും വീട്ടില് വെറുതെക്കണ ഒരു
മറ്റെ സ്കൂള് ചോറും ഇതല്ലേ കിട്ടണെ ഇപ്പൊ സ്കൂളും ഉഷാറാണ് ഫുഡിന്റെ കാര്യത്തിലൊക്കെ അവിടെയൊ എടക്കിടെ റോസ്റ്റ് ആയിട്ടും ബി ചിക്കൻ ബിരിയാണി ആയിട്ടോ
സ്കൂളിലുണ്ടേ
ആഹ് പിന്നന്ന് ഇപ്പത്തെ വെയില് വെയിലിന്റെ കാരണത്താൽ ചൂടിന്റെ കാരണത്താല് ഇവലെ പൊറത്തെക്ക് വിടണില്ലല്ലോ വീട്ടിലങ്ങനെ
ആഹ് അതാണ് അതാണ് ഓരോ പൂതി പൊറത്ത്ക്ക് ഇങ്ങനെ വരുന്നതേ
അ അതെ അതെ അതുകൊണ്ടാണ് ഓരോ പൂതി വരുന്നത്
ആഹ് അതാണ് അത്ര പൂതിയല്ലെങ്കി അത്ര അങ്ങന ഒന്നും ഉണ്ടാവൂല അതാവു കളി സ്കൂളൊക്കെ ആണെങ്കി സ്‌കൂളി പോവുക വരിക പിന്നെ കളി കാ ര്യങ്ങളെക്കെ ആയി പിന്നെ രാ ചോറ്ന്ന് പിന്ന അതൊന്ന് ആലോചിക്കാനും വിചാരിക്കാള്ള ടൈം ഇല്ല അപ്പ ഇങ്ങനെ വീട്ടിരിക്കുമ്പള് ബിരിയാണിക്കും മന്തി ട്ടിങ്ങനെ ആഹ് അപ്പൊ വീട്ടിലന്നെ വെയിലിന്റെ കാരണം കൊണ്ട് രാവിലെ മൊതല് ആഹ് വൈകുന്നേരം വരെ അകത്താണ് അപ്പോ ഒരിക്ക് ഓരോന്ന് കഴിക്കാനൊരു പൂതിയാണ്
ആഹ് ആഹ് ഏതായാലും ഇന്നിപ്പം ചിക്കൻ ബിരിയാണിയാണ് ഇനിപ്പ ആഹ് നാടകക്കൊന്നും വേറൊന്നും പറഞ്ഞില്ല പറയാതിരുന്നാ മതി ചൂടോട് ചൂടോട് ആഹ് ചൂടല്ലേ കഴിക്കാനും കഴൂല വെള്ളം കുച്ചോടെ
അതപ്പ രാത്രിക്കൊക്കും അത് തന്നെ ആവൂല്ലെ എന്ന്
ആഹ് രാത്രിയക്ക് ഞാൻ കോറച്ച് ഉണ്ടായിട്ട് ഉള്ളു ബാക്കിനി സാധാ ചോറ് ചോർമൽ സാധാ വെറും ചോറുണ്ടല്ലോ അത് ഉണ്ടാക്കാന്ന് കരുതി അതിക്ക് എന്തെങ്കിലൊക്കെ ഒരു കറി അണെങ്ക ചിക്കനും മസാല എന്തെങ്കിലുമോക്ക ആയിട്ട് അത് അത് കൊടു കഴിച്ചാ പിന്ന അത് കഴിച്ചാ പിന്ന വെള്ളം കുടളിക്കണ്ടല്ലോ അതൊക്കെ കഴിച്ചാലുണ്ടല്ലോ
വ വെള്ളമല്ല അതിനെ വെള്ളം കുടിച്ചാമ്മ കുട അപ്പൊ പിന്നെ അതും കൂടി ആയാ പിന്നെ പറയണ്ടല്ലോ ഉം കുട്ടികളൊക്കെ ഇവിടെന്നിട്ടെ ഏഹ് ഉണ്ടാക്കുന്ന ആഹ് ആഹ് ശരി
എന്നാ ആയിക്കോട്ടെ എന്നാല്
ആഹ് ഇല്ലല്ല പ്രത്യകിച്ചൊ ഇല്ല ഒന്നായിക്കോട്ടെ അത് ശരി എന്ന
ആഹ്